ഹലോ
ആഹ് കേക്ക് ഇണ്ടോ?
ആഹ് കേക്ക് ഇണ്ട്. എന്തൊക്കെ വിശേഷം? ഉം അയുടെ മഴ ഒക്കെ ഇണ്ടാ? ഇവെടിം റാഹത്തെന്നെ ആണ് അൽഹംദുലില്ലാഹ്. എന്തൊക്കെ പിന്നെ അയുടെ മഴ ഇണ്ടാ?
മഴ രാവിലെ നല്ല മഴെനി ഇപ്പോ മഴ ഒന്നും ഇല്ല അവ്ടെ
ഇവെടെ നല്ല മഴ ഒക്കെ ഇണ്ട്.
ഇവെടെ രാവിലെ നല്ല മഴ എയ്നി കാറ്റും മഴെ ഒക്കെ കേക്ക്ണ് ഇല്ലെ? ഹലോ
കേൾക്ക് ഇല്ലെ?
കേക്ക്‌ണ് ഇല്ലെ? ഹലോ
ആഹ് ഇവ്ടെ കേൾക്ക് ഇണ്ടല്ലോ?
ഇങ്ങെൾത് കേക്ക്ണ് ഇല്ലാ
അഹ് ക്ക്ണ് ഇല്ലാ?
എടെക്ക് ഒരു സ്റ്റെക്കാവ് ഇണ്ട്.
തെന്നെ ഇന്റെത് ഇവെടെ ഒക്കെ ഹ് ഹ് നെറ്റ് വർക്കൊക്കെ ഇണ്ട് റേയ്ഞ്ച് ഇല്ലാത്ത പ്രശ്നൊന്നും ഇല്ല ജിയോന്റെ ആഹ് ഇല്ലല്ലോ ഞാൻ നല്ല നെറ്റ് ഇണ്ട് ജിയോന്റെ സിമ്മ് ഇ
പിന്നെ എന്താവോ പ്രശ്നം? എടെക്ക്‌ ഇങ്ങനെ സ്റ്റെക്ക് ആവ്ണ്ട്
ആഹ്
ഇഞ്ഞ് ഇപ്പം ഇന്റെത് ഇവെടെ ഇന്റെയ് പിന്നെ വൈഫൈ ആണല്ലോ അപ്പ പിന്നെ റേയ്ഞ്ച് പ്രശ്നം ഇണ്ടാവൂലാ.
ഇവെടിം വൈഫൈ എന്നെ ആണെയ്
ആഹ്
അതാണ് ഇവെടിം വൈഫൈ എന്നെ ആണെയ് ഇവെടെ വൈഫൈ ആക്കി ണ്ട് മേലേ ഇന്റെ അടിയിലുണ്ട് ഇനി വാപ്പ ഞങ്ങ്ക്ക് മേലെ നെറ്റ് നാ ഇവിടെ മേലെ എന്താണ് നീ അങ്ങ ക്ക് നെറ്റ് ഇല്ലാതിരിക്കണ്ടാന്ന് ചാരിച്ചിട്ട്
കിട്ടൂല
അങ്ങനെ കിട്ടണില്ല അത്യാവശ്യം വല്യ വീടാണേ അതൊണ്ട് കിട്ടണില്ല
ഉം പ്പ വാപ്പ മേലെ അടിയിലൊക്കെ ആക്കി തന്നിട്ടുണ്ട്
ആഹ് അപ്പൊ രണ്ടും രണ്ട്ക്കും കേറ്റണ്ടേ?
ആഹ് വാണ്ടെരും അതൊക്കെ വാപ്പല്ലേ നമ്മള് അയ്ലന്നും ഇടപെടലില്ല
ഫോണ്ക്കും കേറ്റണ്ടേ?
ഫോണ്ക്ക് കേറ്റണം അത് മ്മള് ചെയ്യും ഞമ്മളെ ഫോണ്ക്ക്‌ മ്മള് ചെയ്യും
അത് പിന്നെ മ്മളെ നിർബന്ധല്ലേ നമ്മളെ ഫോണിത്
അത് പിന്നെ പുറത്തൊക്കിറങ്ങുമ്പോ നമുക്കവശ്യണ് എന്തായാലും
ആഹ് ആഹ് ന്റെ വീട്ടില് വൈഫൈ ഒന്നുംല്ലട്ട അവിടെ പോയി കഴിഞ്ഞാ പിന്നെ ഇനിക്കവശ്യണ്
ഉം
അപ്പൊ ഞാന് കേറ്റും പിന്നെന്തൊക്കെയങ്ക എത്രക്കള
ഇൻക്ക് മക്കളൊന്നുല്ല
ഏഹ്
ഇപ്പൊ മരേഡ് കഴിഞ്ഞിട്ട് ഈ ജൂലൈക്കൊര് കൊല്ലാണോ ഇരുവന്തിക്ക്.
ഏയ് ഒരല്ലാണോള്ളോ.
ആഹ്.
അപ്പം ചെറിയ ആൾക്കാരല്ലേ. എത്ര വയസ്ണ്ട്ങ്ങക്ക്. ഇരുപത്തിമൂന്ന് വയസ്സായിറ്റൊള്ളൂ ഇനിക്ക് ഇരുപത്തി എട്ട് വയസ്സായി.
ഓഹ് എത്ര അക്കളാപ്പൊ?
ഇനിക്ക് നാല് മക്കള്.
ആഹ് മക്കളൊക്കെന്നെ എത്രയസ്
മക്കള് മൂത്താക്ക് എന്താണ് എട്ട് വയസായിറ്റൊള്ളു. അയിന്റെ താഴേണ് മൂന്നാൾക്കാര്.
ഉം പെണ്കുട്യോ ആ ആകുട്ടിയ
മൂത്തത് മൂന്ന് പെൺകുട്ട്യാ മോന് ചെറുത് ഊതിക്ക് പഠിച്ചന ഒരു മോനിയാണ് തന്നു
ആഹ്.
ഒക്കായി അൽഹംദുലില്ലാഹ്. അതെ ഇല്ലാത്തത് കിട്ടുമ്പോ മക്ക്ര് പ്ത്യേക സന്തോഷാണല്ലോ അതുകൊണ്ടാ എറേം ആഹ്. ഇങ്ങനെ വയങ്കരസയിരുന്നു ഇല്യതൊന്ന് ഇണ്ടായപ്പോ മന മനസ്സില് വയൻ ലഡയിന്നു ലഡു.
നമ്മക്കിന്നെ മക്കളൊന്നായിട്ടില്ല ടൈമ്ണ്ടല്ലോ.
ൻശാഅല്ലാഹ്‌ ഇൻശാഅല്ലാഹ്‌ നോക്ണൊന്നുല്യേ?
നോക്കണന്നില്ല ആളവടെല്ലാ ഗൾഫി ലാണ്.
ഏഹ് ഉം കല്യാണഴഞ്ഞാ തന്നെ പോയാ?
ആഹ് കല്യാണ കഴിഞ്ഞണ്ടാസഴിഞ്ഞലേ പോയെ രണ്ടാസോല്യ.
ഓ അപ്പത്തേന് പോയ ഇന്നാ ന്നെ ഒപ്പണ് പെയ്ക്കൂടെരുന്ന?
ഒപ്പം പോവാൻ കഴിയണ്ടേ അമുക്ക് ആഗ്രഹണ്ടായിട്ട് കാര്യേല്ലല്ലോ.
അയ് ശരി അങ്ങനെങ്ങള് പോവല്ലിം ഞാനുണ്ട്ന്നറഞാതി സത്യപ്പന് അങ്ങനെ പോവാൻ പാടില്ല.
പാടില്ല.
ഞ ഞാന് ഞാനടക്ക് ഇന്റെ കെട്യോനെ പറഞ് ഭീഷണിപ്പെടുത്തും അത് യ്യി ഇന്നെങ്ങനെ ഒറ്റക്കാക്കി പോവാൻ പാടില്ലേയ് പാടിച്ചോണ്ടാട്ന്ന് ങേക്ക് റ്റം കിട്ടു
ആളവടെല്ല.
ഇല്യ ഉം കുവൈത്തിലാണ്. പോയിട്പ്പോ. ഒമ്പത് മാസായി.
ഏഹ് പോയി പോയിടട്ടൊള്ളൂ അല്ലേ ഇപ്പൊ.
ആഹ്.
ആഹ് ഇതും പോയിട്ടിപ്പ ഒരു കൊല്ലാവണള്ളൂ സെപ്റ്റംബർക്ക്.
മോനെ പ്രസവിച്ചിട്ട് കുട്ടിനെൊക്കെ കണ്ടിട്ടാ പോയിക്കിണ്.
ആഹ് അപ്പോ പ്പൊ കൊയപ്പേല്യല്ലോ.
ഇന്നാലും ഞമ്മളടുത്ത് ഞമ്മഎ കൂഴെണ്ടാവുമ്പതന്നെല്ലേ രസള്ളു. ആള്ണ്ടെങ്കി ഇങ്ങനെ പൊറത്തു പോവും ഞമ്മക്ക്. ഞമ്മക്ക് എന്തിനും ഏതിനും അവരുണ്ടാവുള്ള രസം ഞമ്മള് ങ്ങനെ അവഔത്തി ണ്ങ്ങളല്ലേ അമ്മക്ക് എടക്കൊന്ന് ജ്യൂസ്ടിക്കാൻ പോണന്ന്ണ്ടെങ്കി അവരോടെന്നെ പറയണ്ടേ.
അതൊക്കെ ശര്യാണ് പിന്നെപ്പൊ പോണ്ടയെന്നാ പോണ്ടേ.
ശര്യാണ് ഉം.
നമുക്ക്ന്നെ അവടെ. ഹസ്ബൻഡ് വീട്ടില് കൊയപ്പൊന്നുല്ല കുട്ടികളൊക്കെ പോവും എന്റെ വീട്ടിലാവക്പോഴഞ്ഞ വീട്ടിൽ തന്നെയാണ്
അഎന്താ?
ഇവിടന്ന്ടുക്കും ഒറങ്ങുല അങ്ങനെ വീട്ടിതന്നെണ്. അവിന്ന്ടകെങ്കിലൊക്കെയിട്ട്ങ്ങനെ ട്രിപ്പൊക്കെ പോവും.
ആഹ് ഞൻ നേരെ തിരിച്ചാണ് ഞാൻ എന്റെ വീട്ടില ആകുമ്പോള് ഞങ്ങളടേലേക്ക ഇങ്ങനെ പോകും
ഏ അങ്ങനെയാ
പിന്നെ ആള് പറഞ്ഞേക്കും അതാണ് അതിൻറെ ഇഷ്ടമാണ് ിക്കലൊക്കെ കാരണ വെച്ചാല് ഇവിടെ വാപ്പക്ക് വല്ലാടെും ഇഷ്ട്ടല്ല ഇങ്ങനെ പുറത്തുണ
ആഹ അവിടെ പിന്നെ അങ്ങനത്തെ സീനൊന്നുമല്ല ഇഷ്ട പോണത്
അങ്ങനെയാണ് പക്ഷെ എന്താണ് എന്റെ വീട്ടിലാകുമ്പോ പിന്നെ ആള് ആളെ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പോകും ഒന്നല്ല ഒരു ജ്യൂസേന കുടിക്കാലാ ഞ ഞമ്മക്കൊരുപ എന്താണ് ഒരിത് വേണ്ടേ
ആഹ
ഇപ്പ എന്ത ചെയ്യണ്ടോ വർക്ക് എന്തെിലോ
ഞാന് ഇല്ലില്ല അന്ന് ചെയ്യ കുട്ടികള് നോക്കിയിരിക്കല്ല എന്ത് ചെയ്യാന്
വീട്ടിൽന്ന് വീട്ടന്നേ
എന്ത്പറഞ്ഞി
വീട്ടിന്ന്റെ ഓൺലൈൻ ആട്ട് എന്തെങ്കിലോ
ഇല്ല ഇല്ലാതിൊന്നും ഇനിക്ക് നേരല്ല സത്യം പറഞ്ഞല് ഇവരെ ഈ തല്ലപൂടി തീര്ക്കാനേ നേരുള്ളൂ
കുട്ടികളെ മക്കളായല്ലാം അങ്ങനെയ ജോലിക്കും
മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ സമയം
ഉ
ചെറിയ കുട്ടതാണ് മനസ്സിലാത്തത്
അല്ല ഒരു ഒരു കുട്ടിയുടെൊക്കെ പോണവനൊക്കെ ഉണ്ട്
പക്ഷെ ക ഒ ഒരാളൊക്കെയണ പക്ഷെ ഇത് കഴൂല അന്ന് ഇവരെ ഞാൻ നാല് ആൾക്കാര ആർക്ക്‌ കൊടുത്തിട്ട് പോനാ എവിടാക്കി പോവും ഞാന്
ശരിയാണ് പിന്നെ വീട്ടിൽന്നൊക്കെഴച്ച് ചെയ്യണ ഓൺലൈനൽ അയച്ച്
അതിലൊന്നും ഞാൻ ഒരുങ്ങിട്ടില്ല അപ്പൊ ഇത പരിപാടിക്കൊന്നും ഞാൻ ഒരുങ്ങീട്ടില്ല ഫുഡ് കഴിക്കാനൊന്നും ആയിച്ചില്ല പിന്നെ എന്തക്കെയാ?
പിന്നെ എന്തൊക്കെയാ?
ഇവിടെ വാഹ തന്നെയാണ് അൽഹംദിലില്ല. ഇങ്ങനെ ഇങ്ങനെ പോണു.
എങ്ങനങ്ങനെ ആവട്ടെ പെട്ടന്ന്
പിന്നെ എന്തൊക്കെയാ ഇന്നാ ചെറിയ കുട്ടികളെ നിങ്ങളെല് ഇങ്ങനെ ഇങ്ങളപ്പോലത്തെ കുട്ടികളെ ആദ്യായിട്ടട്ടോ. ഇതീന്ന് എങ്ങനെ പരിചയപ്പെടണൊക്കെ, ആഹ് ബാക്കിയുള്ളൊക്കെ എനിക്ക് കമ്പനി അടിക്കാൻ പറ്റിയ ആൾക്കാര് തന്നെ ആയിരുന്നു.
ആഹ്
മ്
അങ്ങനെ ചെറിയ കുട്ടിയൊന്നല്ല ഇരുപത്തിമൂന്ന് വയസ്സായിക്കണ്.
ആഹ് എന്നാലും ഞമ്മളെ ഇതല്ലേ അതെ നമ്മള ഉദ്ദേശിച്ച്. നിങ്ങള് എത്ര വരെ പഠിച്ച്
ഞാൻ ഡിഗ്രി, ഡിഗ്രി കംപ്ലീറ്റ് ആയില്ല, സെക്കൻഡ് ഇയർ വരെ പോയിട്ടുള്ളൂ.
എന്നാല്
ഇങ്ങളോ പ്ലസ് ടുവോ?
ഞാൻ പ്ലസ് ടു, പ്ലസ് ടുന്ന് ഇന്നെ പൊടിച്ചു കെട്ടിച്ചു. നീ മതി പഠിച്ചെ പറഞ്ഞിട്ട്.
പ്ല പ്ലസ് ടു വരെ മതില്ലോ ഇല്ലേ.
ഇല്ല ഫുൾ ആക്കിട്ടില്ല.
എക്സാമും എഴുതില്ല.
ഇല്ല.
ആന്ത എക്സാം എയ്തി കൂടെനോ ഇപ്പോ.
ഇനി എഴുതാൻ പറ്റില്ല, അപ്പോത്തിന് ഏ കല്യാണം കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞമ്മള് ഞമ്മള് തങ്ങ ഏഹ് തങ്ങമ്മാരാണ് ഞമ്മള് അപ്പ വാപ്പക്കൊന്നും വല്ലാതങ്ങട്ട് ആ പഠിപ്പിക്കണേല് മെയിന്റ് ഒന്നുല്ല, അപ്പോ പിന്നെ എങ്ങനെ പഠിച്ചാലും പോവല്.
ആഹ് അത് ശരിയാണ്.
മ് അപ്പ പിന്നെ ഞമ്മളാ മോഹണ്ട് നിർത്തി വെച്ച്.
ആഹ് ന്നാലും പ്ലസ് ടു എക്സാം എയ്തേനി പ്ലസ് ടു എങ്കിലും
പറഞ്ഞിട്ട് കാര്യല്ലല്ലോ കയിഞ്ഞു പോയില്ലെ പത് പത്ത് വർഷായി രണ്ടായിരത്തി പതിനാറിലായിരുന്നു.
ആഹ്
മ് ഇപ്പതാ ഇവരെ ഒക്കെ നോക്കി ഇങ്ങ നെ ഇരിക്കണ് പിന്നെ പഠിക്കാനെന്താ. ആഹ് ഇപ്പ പിന്നെ പഠിക്കാൻ ഒന്
എങ്ങക്ക് എങ്ങളെ വീട്ടുകാരൊക്കെ ഇണ്ട് അവിടെ.
അവിടെ ഇക്കാക്ക, ഇത്താത്ത, ഞാനും
ഒറ്റ പെണ്ണോള്ളൂ ഇങ്ങള്?
ആഹ് ആഹ് എല്ലാ എക്കൊരു താത്തയും കാക്കിംണ്ട്.
ആഹ് അപ്പ ഒരു കാ ഒരാണ് ലെ ഇങ്ങള്.
ചെറിയ കുട്ടിയാണ് വീട്ട്ത്തെ.
ആഹ് ഇങ്ങളോ?
ആഹ് ഇന്റെ വീട്ട്ത്തെ ചെറിയ കുട്ടി ഞാനാ.
ആഹ്
അതോണ്ട ഇങ്ങനെട്ടാ.
ഏ
വീട്ട്ത്തെ ചെറിയേ കുട്ടിയായതോണ്ടാ ഞാൻ ഇങ്ങനെന്ന് പറിയാ
ചെറിയേ കുട്ടി ആയോണ്ട് സുഖാണല്ലോ
ഉം നല്ല സുഖാണ് സുഖം ന്നൊക്കെക-